ക്ക്ണ്ടോ
ആഹ് എന്തെക്കെയുണ്ട് വിശേഷം കൊറെയാല്ലോ വിളിച്ചിട്ടൊക്കെ ഒരു വിവരൊല്ലപ്പോ
ആഹ് നല്ല വിശേഷം സുഖാണ് നിനക്ക് സുഖല്ലേ
ആഹ് ഉം ഇനി പോ ഓണക്കെ ആവാരായി അയന്നെ ഓണആവാരായി ഒരു വർഷം പോണ പോക്ക് അറിയണില്ല
മുത്ത് കൊറച്ച് കൊറ ച്ച് ദിവസണ് ഈ ആഘോഷങ്ങ ആഘോഷങ്ങള് കൂടില്ലെങ്കിൽ നമ്മള് എങ്ങനെ ഒന്നു ജീവിച്ചോട്ട് നാളെ വെച്ചിട്ട് ഒന്നാം സ്ട്രെസ്സ് വർക്ക് എമ് എന്താപ്പ ക്ലാസ്സ് ഒക്കെ കാണ എപ്പോഴെങ്കിലും നമു ബുക്ക്സ് എത്തു വർത്താനം ഒരുമിച്ച് ആകെ ഒരു സംഭവം നമുക്ക് എൻജോയ്മെന്റ് തരുന്നത് ആഹ് ആഘോഷങ്ങളെ പ്രശ്ന ല്ലാം പ്രശ്നങ്ങളൊക്കെരല്ലേ
അതെ അതെ ഓണം കഴിഞ്ഞനിയിപ്പ അടുത്ത ക്രിസ്മസായി അത് ശരിക്കും അടിപൊളിയാണ്ല്ലെ ഹലോ
ഹലോ ക്രിസ്മസിനെ കുറിച്ച് പറയായാണെങ്കി ഇപ്പോ എന്തെല്ലാം പറയണ്ടില്ലേ
അതെ ക്രിസ്മസ് അപ്പുപ്പന്റെന്ന് തുടങ്ങേണ്ടി വരും
ആഹ് അതെ ങ്ങളവിടെ എങ്ങനെയാണ് ക്രിസ്മസ് ഒക്കെ നല്ലോ ആഘോഷിക്കാരൊക്കെണ്ടോ
വീട്ടില് സ്റ്റാറ് മെയിനായിട്ട് തുക്കും അതെന്താച്ചാ ഞങ്ങളെ അപ്പറത്തെ വീട്ടില് ഹ് ക്രിസ്ത്യൻസ്സ്സാണ് അപ്പൊ അവര് സ്റ്റാറ് തൂക്കിയാ അപ്പൊ പിറ്റേ ദിവസം ഇവിടെ അനിയത്തിക്ക് തൊടങ്ങും ഒരു വെപ്രാളം സ്റ്റാർ തുക്കാനായിട്ട് അപ്പൊ ഞങ്ങള് സ്റ്റാർ തുക്കും അതായത് ഡിസംബറ് രണ്ട് മൂന്നൊക്കെ ആവുമ്പോ തന്നെ ഞങ്ങള് ആഹ് സ്റ്റാറ് തൂക്കാൻ തുടങ്ങും പിന്നെ വെയിറ്റിംഗ് ആയി കാരണം എന്താ വെച്ചാ ഇരുപത്തഞ്ചാം തീയതി ഫുള് അവരുടെ വീട്ടില് പരിപാടി ഉണ്ടാവും അപ്പൊ ഞങ്ങള് അധികം അവിടെ ആയിരിക്കും ഉണ്ടാവുക അവിടത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞ ഫുഡാണ് മേയ്ൻ ആഹ് ആഹ് അടു തൊട്ടടുത്തവിടെ ക്രിസ്ത്യൻസ് ആണ് അവരാണെങ്കിൽ അത്യാവശ്യം നല്ല റി ച്ച് ഫാമിലി ആയ കൊണ്ടാവരുടെ മക്കളൊക്കെ കാനഡയിൽ നിന്ന് വര്യ അവരുടെ ആഘോഷം അതാണല്ലോ മെയിൻ അപ്പൊ അവര് കാനഡയിൽ നിന്നും ഗൾഫിന്നൊക്കെ പിന്നെന്താ അതന്നെ അപ്പൊ അവരെല്ലാരനേ വിളിക്കും അടുത്തുള്ള ആഹ് മുസ്ലിംസും ഹിന്ദുസിനും ഒക്കെ വിളിക്കും അപ്പൊ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാ വെയിറ്റിംഗ് ആയിരിക്കും
ഈ ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞ പ എനിക്ക് ആകൊരു സന്തോഷം തന്നെയന്ന് വെച്ചാ നമ്മളിങ്ങനെ കോളേജിലോ സ്കൂളിലൊക്കെ ആഘോഷിക്കാന്നല്ലാണ്ട് വല്ലാണ്ടൊന്നും ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കുന്നില്ല പിന്നെ മെയിൻ ഐറ്റം ക്രിസ്മസിന് കിട്ടുന്ന ആക ഒരു ഐറ്റം പറയാ വെച്ച ഈ കേക്ക അപ്പൊ ഓണക്ക് സദ്യ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇന്റെ എന്താ പറഞ്ഞാ അന്റെ ഇപ്പൊ കിടക്ക് കൊണ്ടലും ഉണ്ടാകും പിന്നെ ആരെങ്കിലും കൊടുത്തിട്ട് ആഹ് ഈ ക്രിസ്ത്യൻസ് സുഹൃത്തുളൊക്കെണ്ടാവൂല്ലേ അവര് കൊ കൊടുത്തിട്ട് ഇങ്ങട്ട് കൊണ്ടുവല്ലോക്കെ ഉണ്ട കേക്ക് പറയായിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ
അതെ പ്ലം കേക്ക് ആഹ് സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടായിട്ട് പോണുണ്ടാവ കാരണം എവിടെ തിരിഞ്ഞാലും പ്ലം കേക്കാണ് ഇനിയിപ്പോ ആരെങ്കിലും ഗസ്റ്റ് വരിയാണെങ്കും പ്ലം കേക്ക് ആണ് കൊണ്ടരാ ആഹ് സമയത്താണച്ചാൽ
ശരിയാണ് ആഹ് സമയത്ത് ഒരു മെയിൻ മുൻപന്തിൽ എക്കണെ പ്ലം കേക്കന്ന് പറയുന്നത് എന്താപോ പിന്നെ പറയായാണെങ്കിൽ എന്താ
അവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ വരുവോ
അതേ കരോൾ സംഖം ഞാൻ പറയന്ന അപ്പൊ തന്നെ താ പറഞ്ഞു കരോൾ സംഗം എന്ന് പറഞ്ഞ ഞക്ക് കുറച്ചെങ്കിലും ക്രിസ്മസ്സാണ് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നത് അതായത് ഞങ്ങളൊക്കെ കുറച്ചേലും എൻജോയ്മെൻ്റ് ചെയ്യണ അതിനാണ് ഇങ്ങനെ കരോത്സംഗം വന്ന് ഓലെ പാട്ട് പാടിത്തരും അതിന് വല്ല കൈനീട്ടം കൊടുക്ക ഏഹ് അതൊക്ക ഞങ്ങൾന്ന് പറഞ്ഞ ചിലപ്പൊ ഞങ്ങളുടെ നാട്ടിൽക്കൂടി വരണൊന്നും ഇല്ല ഇനിപ്പ ഞങ്ങള് കുറ ച്ച് ഉൾപ്രദേശം ആവണ്ടേ അവരിങ്ങനെ ടൗൺ ഭാഗത്തൊക്കെ അധികം വന്നു പോകുമ്പോൾ ഞങ്ങൾങ്ങനെ പ്രാർത്ഥിക്കായിരിക്കും ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ എന്നിട്ട് എന്നിട്ട് വന്നാ മതിയായിരുന്നു കാരണം എന്താപ്പൊ ഞങ്ങക്ക് അങ്ങനെ കാണണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങ അങ്ങനെ കാണാറില്ലല്ലോ ഒന്നും
അതെ അതെ ഞങ്ങളുടെയും കുറച് ഉള്ളിക്കാണ് പക്ഷെ എന്നാലും കുട്ടികളുടെ ഒരു ഗ്യാങ് ആദ്യം വരും ചെറിയ കുട്ടികളുണ്ടാവോലേ അവര് ഒരു ഗ്രൂപ്പായിട്ട് വരും അവര് എന്താ വച്ചാ അവർക്ക് ആവശ്യമുള്ള കുറച്ച് ഭക്ഷണോ അങ്ങനെ മുട്ടായോ എന്തെങ്കിലു ഒക്കെ വാങ്ങാനുള്ള പിരിവിന് വേണ്ടിട്ടാണ് അവര് മെയിൻ ആയിട്ട് വരിക അവര് പിന്നെ ഇപ്പ നല്ല കഴിവുള്ള കുട്ടികള്
കുട്ടികളന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ പറയും നാളെ വരുവോ ഇന്ന് വരുവോ കരുതിയിട്ട് ഇങ്ങനെ കാത്തുത്തിരിക്കു അവർക്ക് അതൊരു സന്തോഷം പിന്നെ ഈ കുട്ടികളന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തടെ വിശ്വാസമാണ് ഈ ക്രിസ്മ ക്രിസ്മസ് അപ് അപ്പൂപ്പനെ അന്ന് രാത്രി നമുക്ക് ഗിഫ്റ്റ് കൊണ്ടുവരും അങ്ങനത്തൊക്കെ വിശ്വാസണ്ടല്ലേ ക്രിസ്മസിനൊക്കെ
പിന്നെന്താ അത് ചെറുപ്പം മുതലേ ഞാനും അതൊക്കെ കൊറേന്ന് നോക്കിയിരിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് രാവിലെ നി ബെഡിന്റെ അടു കൊണ്ടന്ന് ഗിഫ്റ്റ് വയ്ക്കുന്നൊക്കെ പക്ഷെ ശരിക്കും അതൊക്കെ ഒരു സങ്ക സാങ്കല്പിക ആണെങ്കിൽ പോലും അതൊരു നല്ല കാലഘട്ടമായിരുന്നു ഇപ്പത്തെക്കുട്ടികൾക്ക് മെയിനായിട്ട്
ആണെങ്കിലും അന്ന് ആഹ് കുട്ടികളെ ഒരു ഇതിൽ ചിന്തിച്ചു നോക്കയാണെങ്കിൽ അത് വലിയൊരു അതായത് ഓൾക്കൊരു ആകാംക്ഷയാണ് എന്തൊക്കെ കൊണ്ടും ഗിഫ്റ്റ് കൊണ്ട വരു ക്രിസ്മസ് അപ്പൂപ്പൻ വരുമോക്കെ അങ്ങനെ ഒരു ചിന്താഗതിയല്ലേ ആഹ് പ്രായത്തില്
അതെ അതെ പക്ഷേ ഈ കരോള് വെച്ച് നോക്കുമ്പോൾ തന്നെ അതൊരു നല്ല കാഴ്ച തന്നെയാണ് കേട്ടോ പാട്ടും ഡാൻസും അവര് നല്ല വൈബ് ചെയ്തിട്ടാണ് മൊത്തം കരോൾ അതായത് പള്ളീന്ന് ഒരു കൂട്ടർ വരും കാരണം ഞങ്ങളുടെ അടുത്ത വീട്ടില് ക്രിസ്ത്യൻസ് ആവ കൊണ്ട് അവരുടെ വീട്ടിക്ക് വരുഓല്ലോ മറ്റേ കുഞ്ഞേശുവിനൊക്കെ കൊടുക്കാൻ അത് വീട്ടില് കുഞ്ഞേശുവിനെ കൊടുക്കാൻ വേണ്ടിട്ട് അവടെ അതിന്റെ ഒരു ചടങ്ങുണ്ട് വീട്ടില് പോയിട്ട് കുഞ്ഞേശുവിനെ കൊടുക്ക അവിടെ കുറച്ച നേരം വെച്ചിട്ട് പിന്നെ അവര് തിരിച്ചു പോകും
നമ്മുക്ക് പറഞ്ഞാ ഇങ്ങനെ വല്ലാണ്ട് അറിവൊന്നുമല്ല
ആ് ഞങ്ങൾക്ക് ഈ തൊട്ടടുത്ത് വീട്ടില ഉണ്ടാവും കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ളള്ള ആചാരങ്ങള് അറിയണത്
ആഹ ആഹ ഞങ്ങൾക്ക് പറഞ്ഞാ പിന്നെ ആകെ സ്കൂൾ ഇതേപോലെ കോളേജിലൊക്കെ ആഘോഷിക്കുന്നല്ലാതെ അവിടെ വല്ല പുൽക്കൂടൊക്കെ കെട്ടി ലൈറ്റൊക്കെ വെച്ച് പിന്നെ ഓരോ നാടോ അതായത് ഉണ്ണിയേശു ആണ് മറ്റേ മറിയ മറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഐറ്റംസ് ഒക് - ഓരോ ആൾക്കാരും ഇങ്ങനെ നാടകം കളിക്കാറുണ്ട് പിന്നെ എന്താ പിന്നെ ചെറിയ ചെറിയ പ്രതിമകളെ കണ്ടിട്ടില്ല ഉണ്ണിയേശന്റെ പ്രതിമന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എങ്ങനെ ഈ പുൽക്കൂട്ടില് സെറ്റ് ത് വെക്കാൻ ഭയങ്കര രസമാണ് കാണാനായിട്ട് എനിക്കഷ്ട ഇഷ്ടപ്പെട്ട ഒരു കാര്യട്ട അ പുൽക്കൂട് കാണാന ന്റെ ഉള്ളിൽ ലൈറ്റ്സ് ഉണ്ടാവും ഇങ്ങനെറ ചെിയ ഇങ്ങനെ പ്രതിമ പോലത്തെൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എനിക്കിഷ്ടണ അത് കാണത്
അതെ കോളേജത്തെ അനുഭവം പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് അതൊരു മത്സരമാണല്ലോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ളതും പുൽക്കൂട് വെച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ഗെയിംസും പിന്നെ കരോളും അവിടെ കരോളൊക്കെ കോളേജിൽ കൊണ്ടര്ല്ലുണ്ടോ പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചിട്ട്
കരോള് ആഹ ആഘോഷിക്കാരൊക്കെ ഉണ്ട് കരോൾ സംഘമൊക്കെ വരലുണ്ട്
ആഹാ ആഹാ
അതിന്റെ ഒപ്പന്ന് പാട്ടും പിന്നെ അവരുടോപ്പ സെൽഫി ഒക്കെ എടുത്ത് കൊറെേ ആൾ സ്റ്റോറിൊക്കെ പോസ്ല്ല അങ്ങനെ കാണാറുണ്ട് ഏഹ ഞാ അങ്ങനെ അത്തി ഇപ്പൊ കോളജിലായി മറ്റേ അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ആഘോഷിച്ചില്ല സ്കൂൾ കാലഘട്ടത്തില്ൽ പിന്നെയും പോയിരുന്നു
ആഹ ഞങ്ങളടെ കോളേജില് കഴിഞ്ഞ വർഷം അടിപൊളി ആയിരുന്നു അതിന്റെ മുന്ന അ വർഷ അയലും അടിപൊളിയാണ് കാരണം വയസ്സായ ആൾക്കാരാണ് കരോളിന് വന്നെങ്കിൽ പോലും ഭയങ്കര എനർജി ആയിരുന്നു അത് ഞങ്ങൾ അവരടെ എനർജി ഞങ്ങളടെ ഞങ്ങൾക്ക് ഇല്ലാതെ തോന്നിപ്പോയി
ആഹ കഴിഞ്ഞ വർഷമാണോ നമ്മടെ സ് കോളേജില് ഈ ക്രിസ്മസിിന തന്നെ പോലീസൊക്കെ വന്നിട്ട് ന്യൂ ഇയറിനാ തോന്നല്ലേ അത്
അത് ന്യൂ ഇയറിനാണ്
എനിക്ക് ഓർമ്മയല്ല ന്യൂ ഇയറിന് ഞൻ വന്നിരന്ന് ക്രിസ്മസ് എനിക്ക് കഴിഞ്ഞല്ലാത്ത ഓർമയല്ല അതിനന് മേൽ ഇത്തെ കൊല്ലൊക്ക ഞാനൻ കൂടിയിരുന്നു
ആഹ് അതെ അതെ എന്നാലും ഇവിടെ തൊട്ടടുത്ത വീട്ടത്തെ പറയുമ്പോ അത് വേറൊരു അനുഭവമാണ് കാരണം ഒരു ഫാമിലി പോലെ തന്നെ എങ്ങനെ ഓണം ആഘോഷിക്കുന്ന അതേപോലെ തന്നെരുന്നു ക്രിസ്മസ് ആഘോഷിക്കുക കാരണം ന്യൂ ഇയറും കൂടി അടുത്ത് എത്താരാവുമ്പോ ആഹ ഒരു പൊലിവുണ്ട് ഇത് പറയുമ്പോ ഫുള്ള് കരോള് പിന്നെ എന്റെ ബാച്ചിലറ ഉള്ള കുട്ടികള ഉണ്ടാവല്ലോ അവര്പ്പോ അത്യാവശ്യം മുതിർന്നവരായിയിട്ടുണ്ടാവല്ലോ അപ്പൊ അവരുടെ ഒരു വരവണ്ടാവും കരോള് കുടട്ടിയോള്ള ഭാഗ ഉണ്ടാവും പിന്നെ പള്ളിയുടെ വകയും ഉണ്ടാവും അപ്പൊ മൊത്തത്തില്ന്ന് പറഞ്ഞാ ഒരു ഒരു എൻജോയ്മെന്റ് ആണ് ആഹ ഒരു വെക്കേഷൻ എന്ന് പറയണത്
ഇവല ഈ ഫുഡ് എന്തെലും മെയിൻ ആയിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഈ ഓണ സദ്യ പോലത്തെ സ്പെഷ്യ എന്തേലും ങ്ങള് പെരുന്നാവളൊക്കെ ഉണ്ടാക്കണപോലെ
ആഹാ അവിടെ മെയിന് പോർക്കാണല്ലോ അവര് അത് അതാണ് മെയിന ആയിട്ട് അതില് വെക്കല് ബീഫും വെക്കും ചിക്കനും വെക്കും പക്ഷെ മെയിന ആയിട്ട് അവര് പോർക്കും പിന്നെ വൈനൊക്കെയാണ് സെറ്റക്ക ആക്ക വൈന കുറേ രണ്ട മൂന്ന് മാസം ത്തിന് മുമ്പ്ന്നെ എല്ലാം സെറ്റ് ആക്കിട്ട് വെക്കുല്ലോ
ആ പിന്നെ ക്രിസ്മസ് ട്രീ നമ്മള് പറഞ്ഞു മെയിൻ ആയിട്ടുള്ള കാര്യ അത് ഞങ്ങള് ക്രിസ്മസ് ട്രീ ഒരിക്കല് അത് നമ്മള് മറ്റ് മറന്നത് തോന്നത്
അത് പുൽക്കൂട്ടിലെ ആ പുൽ കൂട്ടിന്റെ ഇടയില് ക്രിസ്മസ് ട്രീ മറന്നുപോയി
ഉം
അതെ ഇവിടെ എ വീട്ടില് വെക്കലില്ല ഇല്ല വീട്ടില് ഇല്ല അപ്പർത്തെ വീട്ടിലന്നെ വെക്കലൊള്ളൂ അവടെ പിന്നെ എല്ലാം ഇണ്ടാവോ ണ്ട് അയിന്റെ മുമ്പ് പോയിട്ട് നിന്ന് ഫോട്ടടുക്കാലാണ് ഞങ്ങളെ മെയിൻ പരുപാടി ഇവിടെ സ് ചാറ് മാത്രേ വെയ്ക്കലൊള്ളൂ പക്ഷെ അതൊക്കെ ഒരുക്കുമ്പോഴൊക്കെ- അവരിപ്പോ ആദ്യൊക്കെ വാങ്ങിട്ടായിരുന്നു ചെയ്താരിന്ന് മരം ഇപ്പ അവര് പുതിയ വീടോ - ട് വെച്ചപ്പോ അതിന്റെ തയ്യ് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ആ ടൈപ്പ് മരം ഇണ്ടാവൊല്ലോ ആ തയ്യ് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ സ്റ്റോറിന്ന് വാങ്ങാൻ കിട്ടുല്ലോ ചെറിയ ബലൂണ്- മറ്റേ ആ ഉണ്ട പോലത്തെ സാധ നോക്കെ കിട്ടുലോ
ആഹ് ശരിയാണ്
അത് പിന്നെ അവര് പുൽക്കൂട്ടിലും വെക്കും ചെറിയ ചെറിയ ഡെക്കറേഷൻ സാനങ്ങളൊക്കെ
ആഹ് കാണാൻ നല്ല ഭംഗിയല്ലേ ആ മരൊക്കെ ട്രീ ഒക്കെ കാണാന് അയിന്റെ ഒപ്പമുള്ള - ഫോട്ടോസ് ഒക്കെ ക്രിസ്മസ് ആയാ പുൽക്കൂട് ഇങ്ങനെ ഓരോ ഫോട്ടോസ് വെറും സ്റ്റോറീലെ അതായിരിക്കും മെയിനായിട്ട് കാണല് കാണിക്ക പിന്നെ ഓരോ റീൽസും ഒക്കെ കണ്ടിട്ടില്ലേ ഓരോന്ന് സെറ്റ് ചെയ്യണത് മറ്റുവൊക്കെ
പിന്നെന്താ അതക്കെ നോക്കിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടാ കുട്ടിയോള് ഇണ്ടാവും അടുത്തടുത്ത കൊറേ കു കുട്ടിയോളുണ്ടാവും പിന്നെ ഇവിടെ ഈ ക്രിസ്ത്യൻസിന്റെ വീട്ടില് കുഞ്ഞ് കുട്ടിയോളാ അവരൊക്കെപ്പാടെ ചേർന്നിട്ടാണ് ഞങ്ങളതൊക്കെ റെഡിയാക്ക പുൽക്കൂടും ക്രിസ്മസ് ട്രീയാലൊക്കെ
ശരിക്ക് പറഞ്ഞാ നമ്മക്ക് നല്ലൊരു അതായത് ആ മൊമെന്റ് ഒന്ന് ആലോചിച്ചു നോക്കിയേ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമ്പോ ഒരു പത്തു ദിവസത്തിലാണ് ഓൽക്ക്- ക്രിസ്മസിന്റെ ടൈം വരാല്ലേ ശരിക്കാ ടൈമംയെന്ന് പ ന്നാവുമ്പോ ഭയങ്കര ഒരു സന്തോഷം കിട്ട്ണ ടൈമാണ് അത് ആഘോഷിക്ക്‌ണോൽക്ക്‌ പ്രത്യേകിച്ചും
അതെ അയിന്റെ അത് ഇപ്പ ജാതി മതം അങ്ങനെ നോക്കാണ്ടെ- അത്രയും ഒ - ത്തൊരുമയോടെയാണ് എല്ലാരും ജീവിക്കണെ അത് വല്ലാത്തൊരു രസാണ് കാരണം എല്ലാ-
അത് ഞമ്മളെ കേരളക്കരന്റെ ഒരു പ്രത്യേകതയാണല്ലോ മത സൗഹാർദം
അതെ അതെ
ഏ ഓ തുണി ഉടുത്തുയിറങ്ങും മറ്റേ ക്രിസ്മസ് ആയ ക്രിസ്മസിന്റെ രൂപത്തില് എന്നാ ഞാൻ തന്നെ വിളിച്ചണ്ട്ട്ടോ
ആഹ് ശരി പിന്നെ പിന്നെ സംസാരിക്കാ ബൈ.